ഹലോ ആ കേൾ ആ കേൾക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റണ്ടാ
ആഹ ആഹ് ആ കേക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് പറ്റുന്നുണ്ട് മഴയുണ്ടോ അവിടെ
ന്ന് മൂടി കെട്ടിയോണം നിക്കക്കണ്ട് നിങ്ങങ്ങനെയ
ആ് ഇവിടെയാ അത്തന്നെ ഇവിടെ ഇടക്ക് മഴ ഇത് തന്നെയാ മൂടിക്കെട്ടിയരവസ്ഥയാാ എന്നാ ചെറിയ വെയിലും ഉണ്ട് എന്തായാലും തുണിയ ഒന്നും ഓണം ക എടുക്കാൻ പറ്റത്തില്ല
ആഹ വിശ ഇന്ന് രണ്ടു ദിവസയിട്ടേ നല്ല വെയിലായിർന്നുല്ലേ രണ്ടു ദിവസം
ഇല്ലോ നമുക്ക് വെയിലൊന്നും ഇല്ലായിരുന്നു നമുക്ക് അങ്ങനത്തെ വെയിലൊും ന്നും കിട്ടില്ല ഇന്നലെ കുഴപ്പമ ഇില്ലാത്ത വെയിലുണ്ടായത് അത്രയേ ഉള്ളൂ
ആ ഞക്ക് ഇന്നലെ മിഞ്ഞാനൊക്കെ പെയിലലാർന്നൂട രാത്രി മാത്രം മഴ പെയ്തള്ളൂ ട്ടാ
ആഹഹാ
ആ ആ അതുകൊണ്ട് എളുപ്പമായിരുന്നുഞ തുണിയൊക്കെ ഉണങ്ങി കിട്ടിയതായി ീറ്റുകളും അങ്ങനെയുള്ളതൊക്കെ വലിയത് വലിയ ഇതൊക്കെ അലറ്റി ഉണക്കി വെച്ചു
ഉം നിങ്ങൾക്ക് ഈ ചൂട് സമയത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് ണ്ടായിരുന്നോ
ഞങ്ങക്ക് കൊഴപ്പില്ല ഞക്ക് തൊട്ട് ചേർന്ന് ഒരു കൊളംഉണ്ട് അപ്പൊ അതിൽന്ന് ഇങ്ങനെ ഉറവ് വന്നോളൂ പാംടം പാടല്ല ആ ഞങ്ങളുടെ കരഭൂമിയാണ് പക്ഷെ ഞങ്ങളുടെ താഴ്ത്തേക്കെ പാടം അങ്ങനെയുള്ളൊരു എരിയത്
ആഹതോ
അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് നേർന്നോ
നമുക്ക് ഞങ്ങൾക്ക് വെള്ളംഉണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞല കിണറ്റി വെള്ളംഉ ണ്ട് പാറയിടുക്കാംല്ല ല്ല പാറയിടിക്കില്ല വെള്ളം പക്ഷെ ഇപ്പൊ ഈ കുറേ വർഷങ്ങൾ ഇങ്ങന ഓരോ വർഷം കഴിയുന്നോറും കിണവുകളിലെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകവാണല്ലോ വലുതായിട്ട് ആ അപ്പൊ അതുകൊണ്ട് ഹ് ഞങ്ങൾക്ക് റോഡ് ലൈനുണ്ട് മുസിപ്പാലിറ്റി ലൈനുണ്ട് പക്ഷെ പൈസ കൊടുത്തുള്ള മു ഫ്രീയല്ല അപ്പൊ ആ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അത് കാരണം ഉ ആ അപ്പ അത് കാരണം നമു അതിന് വേറെടാങ്ക് നമ്മൾ വെച്ചിട്ടുണ്ട് അതു കൊണ്ട് ഞങ്ങൾക്ക് വലതായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ വെള്ളന് ബ ബുദ്ധിമുട്ട് വടുത്തില്ല ഞങ്ങക്ക് ഇല്ലില്ല ഞങ്ങക്ക് അങ്ങനെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടില്ല കൊറയുന്നു നല്ല നോയ്സ് ഉണ്ട്
ഇപ്പൊ ഒന്നന്തെല്ലാം ഈ കുഴൽ കിണറ് കാത്തനരനെ
ആഹ
അത് കാരണം ഇപ്പ മൊത്തത്തില്ൽ കിണറില വെള്ളം ഒരു കുറവ് വരുവല്ലോ
അതെ അതെ അതെ ഉണ്ടണ്ട് കിണറിന് നമുക്ക് അവിടെ നല്ല നോയ്സ് ഉണ്ട് പുറത്ത് ആ പുറത്ത് ബാ ബാക്ക്ഗ്രൗണ്ട് നോയിസ് വരുന്നുണ്ട് നല്ലതായിട്ട് ഉ ആ ആ ഇപ്പം കേൾക്കുന്നില്ല
ആഹ പിന്നെ എന്തായി ഉച്ചകത്തെ ഫുഡ ഒക്കെ റെഡി ആയാ
ഉച്ചക്ക് ഞാൻ ഞാന് ഉച്ചയ്ക്ക് ഇരിപ്പുണ്ട് ഫുഡൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അത് കാരണം ആഹ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും വെക്കണ്ട പിന്നെ എന്തെങ്കിലും ഒരു കറിയാ വെല്ലാം വെക്കണം ആഹ ആഹ ഞങ്ങക്ക് പിന്നെ ഞായറാഴ്ച ഇന്ന് ഉം ചെടിയോ ചെടി ചെടിയ ഉണ്ട് ചെടി അത്ര കൊഴപ്പ ഇല്ലാത്ത ചെടിയോ കൊറെേ ചട്ടികളൊക്കെ ഉണ്ട് ചട്ടിയ ഇനിയിപ്പ ഈ മഴയൊക്കെ ആവുമ്പോ അങ്ങ എല്ലാം അങ്ങ് വല്ലാതാകും ഇനിയിപ്പ ഈ മഴയോടൊക്കെ ആകുമ്പോ ചെടി ആ ചെടി
എല്ലാം ഒരു ഒരു മനൽാണ്ട അങ്ങനെ നിക്ക
ആ അത് മഴയ ഇച്ചിരി ഇത് കായുമ്പോ അത അല്ല ഈ ചെടികൾക്കെല്ലാം അങ്ങനെ ഒരു അതോണ്ട് പിന്നെ
ആഹ് ചെടിയെല്ലാം ഒരു മാട് നിക്കാ ഞാനോത്തന് പോകാന്ന് ചീഞ്ഞു പോകന്നൊരു ഡൗട്ട്
ഓ അങ്ങനൊന്നും പോത്തൊന്നുംല്ല എനിക്ക് കൂടുതലും ഏ പൂക്കള അധികം ഇല്ലാത്ത ചെടികളാ അല്ല ഇലച്ചെടികള് പോലുള്ളതാ എനിക്ക് കൂടുതലും ഉള്ളത്
കുട്ടികളല്ലേ
അത് തന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലുംള്ളത് മണിപ്ലാന്റും അകത്ത് മണിപ്ലാന്റ് മണിപ്ലാന്റ് അകത്ത് മണിപ്ലാന്റും പിന്നെ മറ്റേ നമ്മുടെ ഈ ലക്കിബാ പോലുള്ളതു ഉണ്ടല്ല അതൊക്കെയ ഉള്ളൂ അത് ഈ അടുക്കളെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ അതിങ്ങനെ ജനലയിലും ആ അങ്ങനെ വെച്ചിട്ടുണ്ട് ഉ ആ ചെടി ചെടി അ പിന്നെ നല്ലതാണ് ചെടി നമ്മൾ അതിനന് വേണ്ടി സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ ചെടി എപ്പോഴും നല്ലതല്ല
അതതെ ചെടിൽ പൂവ് ഇണ്ടായികനെ കാണാൻ നല്ല ഭംഗിയല്ലാ
പിന്നെ അതുപോലെ ഒരു പച്ചക്കറി നട്ട എന്ന് പറഞ്ഞാലും നമ്മളൊരു വെണ്ട നട്ടാലും അതിനകത്തൊരു വെണ്ടയ്ക്കാ ആഹ് എടുത്ത അതുകൊണ്ട്രു തോരം വെച്ചാ നമുക്ക് അത്രയും സന്തോഷവാ
അപ്പൊ എന്തൊരു സന്തോഷം മനസ്സിനുള്ള സുഖ എന്ത് സുഖ ഭയങ്കര സന്തോഷം തന്നെ
അതന്നെ ഇപ്പം പക്ഷെ ഞങ്ങക്ക് ഈ പോയ്ക്കാ ഇല്ല കോവക്ക ഉണ്ടായിരുന്ന ഇപ്പ മഴയപ്പം പോവലെല്ലാം വല്ലാത ഇനി ഇപ്പൊ ഒരു ചൂടൊക്കെ ആകണം വെയിലൊക്കെ ആകുമ്പോഴേ ഈ കോവൽ നന്നായിട്ട് പക്ഷെ ഇപ്പോഴും ഈ ഇത് നമ്മുടെ വഴുതനം
ണ്ട വഴുതാനെ എപ്പഴും ഉണ്ടാവണം ഇതാ തോന്നുന്നില്ലേ ല വർഷം നിക്ക വരില്ലോ ആഹ് അതന്നെ അതന്നെ ഞാനിപ്പ നട്ടിട്ടുണ്ട് വഴുതനയുടെ മൂന്നാല് ഞാൻ പറയുന്നത് എക്കോ ചെയ്തായിരിക്ക കേകനെ അത് ചില സമയത്ത് നമ്മുടെ ഇത് കേയറി വരുന്നത് കൊഴപ്പമള്ളല്ല അത്
ആഹ്
അത് എനിക്കും എനിക്കും അങ്ങനെ ഇണ്ടാവലണ്ടോ പക്ഷെ പിന്നെ അത് അങ്ങ മാറി പോകും അത് കൊഴപ്പമില്ല ന്നോർക്കണ്
ആഹ ഹ
എനിക്കും അറിയില്ല
ഉം
ഉം പിന്നെ മക്കളൊക്കെ എന്തിയെ?
മക്കള് ഒരാള് പുറത്താന്നല്ലോ മറ്റേ മറ്റേൾ ഇപ്പ പ്ലസ് ടു ഒക്കെ കഴി ഇനിപ്പ എന്തിന പോവാനുള്ള പരിപാടീല അതിന വല്ല മെഡിക്കൽ ഫീൽഡ് വല്ലാം വേണം ആള് ഇച്ചരി ഒഴപ്പന ഒഴപ്പനായത് കൊണ്ട് ഉഴപ്പനായത് കൊണ്ട് അവന് ഓ ആപിള്ളേരല്ലാ ആപിള്ളേര ഇത് ഇത് പഠിക്കണമന്ന് ആഗ്രഹമ ഉള്ളര് പഠിക്കും ല്ലേ അതിപ്പോ നമ്മൾ ഉന്തി തള്ളല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു എയിം വേണോ അത് ഒരു അതൊക്കെ ഒരു ഇതാ
അത് അതന്നെ മക്കൾക്ക് തീരുമാനം വേണം
പിന്നെ ഒരു എയിം ഇല്ലെങ്കിൽ പിന്നെ ആ ജീവിതം എന്തുവാ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലം നന്നായിട്ട് എത്ര പൈസ പൈസ ഏത് വിധേനയയും ഉണ്ടാക്കാം എന്റെ ഒരു പോളിസി ഞാൻ അവനോട് പറയും ഇ പൈസ നമുക്ക് ഇതില കൂടെല് എങ്ങനെ അതില് പൈസ ഉണ്ട പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്ത് എഡ്യൂക്കേഷൻ
അതെയതെ അതൊരു പ്രായം കഴിഞ്ഞാ പറ്റുകല്ലല്ലോ ഒരു പ്രായത്തില്ല കിട്ട ഉള്ളൂ
മ് ആ പ്രായത്തിൽ കിട്ടും പിന്നെ വേണന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എടുക്ക നമുക്ക് എത്രയ പേര് ഡിഗ്രി എടുക്കുന്നു പക്ഷെ അങ്ങനെയല്ല ഇല്ല നമുക്കൊരു ജോലി നമ്മളിപ്പോ എവിടെ ചെന്നാലും നമുക്ക് അതിനൊരു പ്ലസ് പോയിന്റ ഇല്ലെ നമ്മുടെ വിദ്യാഭ്യാസംന്ന് പറയുന്നത് അതിനത് എപ്പോഴും പിന്നെ അതിപ്പോ നമ്മള് ഇപ്പ എന്നാ ചോദിക്കും നമ്മള് പറയയ ജോലിയള്ളവർക്കെ എല്ലാം വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം നല്ല ജോലിയാാണ് കിട്ടിയേക്കുന്നത് അല്ലെ അവരെന്താണ് ജോലി ചെയ്യാത്തത് അല്ലെ അതൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അത് ഓരോരുത്തരുടെ ഓരോ ഇത ഞാൻ പറഞ്ഞു കൊടുക്കും
മോനെ മാർക്ക് ഇണ്ടായ
ആർക്ക അവന് ഇച്ചരി കുറവാാണ് ഫിഫ്റ്റി ഇച്ചും കൂടെയ ഉള്ളൂ ഫിഫ്റ്റി പേഴസെറി ഇച്ചരിമാർും കൂടെ കൂടുതലള്ളൂ ആ ശിട്ടിയ അസായൻസാ എവിടെേങ്കലും പോകാൻ പറ്റൂ പോകാൻ പറ്റും പക്ഷെ മറ്റേപ്പ അവനെ വെച്ച്ു നമ്മള് കമ്പ റിയല്ല മൂത്തവനന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെൊ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അവന് പിന്നെ ടെന്തിൽ നയന്റി ഫോറും പിന്നെ പ്ലസ് ടുവിന് എനിക്ക് തോന്ന എയ്റ്റി എയ്റ്റ് ആണെന്ന് തോന്നുന്നു എയ്റ്റി എയ്റ്റ് ആണോ എയ്റ്റി നയൻ ആണോ അങ്ങനെ എന്തണ്ട് പിന്നെ അവന് എഞ്ചിനീയറിങ് കഴിഞ്ഞപ്പോഴത്തേന് നയന്റ്റ ഫോർ ആഏത ഉണ്ടായിരുന്നു അവന് മൂത്തവൻ എഏറോസ്പേസ് എഞ്ചിനീയറാ അവൻ എഏറോസ്പേസ് എന്ന് പറ അവ വിദേശ ത്ത പഠിച്ചത് അപ്പൊ അവന് ആ ജോലി ഒന്നുല്ലോ കിട്ടിയേക്കുന്നത് ഇല്ലടാ ആ ജോലി ഒന്നല്ല കിട്ടിയേക്കുന്നത് പോയിരിക്കുന്നത് പക്ഷെ അവന് ആ ജോലിയാ ഇനി അതിന്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ എടുക്കണം എന്നന്തെങ്കില നല്ല ജോലിയൊക്കെ എന്നിട്ട് പഠിച്ചിട്ട് ആ പഠിച്ച ഒരായിട്ട് തന്നെ അവർക്ക് അത്രയും ജോലിും കിട്ടുന്നില്ല അപ്പൊ പഠിക്കാത്തവടെ കാര്യം ഒന്ന് പറഞ്ഞ പോല പഠിക്കാത്തവർക്ക് പറയാം നമുക്ക് ജോലി കിട്ടും നമുക്ക് ഏത് രീതി വേണമേലും നമ്മളിപ്പം പഠിച്ചവർക്ക് മാത്രം അവര് ഹൈ ലെവലിൽ പോണ അതൊന്ന് അതൊക്കെ തെറ്റാം അതൊന്നും പറയത്തില്ല പിന്നെ നല്ലൊരു പക്ഷെ എന്നാലും ഈ പറയുന്ന പോല നമുക്ക് വിദ്യാഭ്യാസം വേണം നമുക്ക് പിന്നെ താന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടത്തിന് എടുത്തോ ഇല്ലേ നമുക്കൊ ഒരു വിദ്യാഭ്യാസം കിട്ടിട്ട് നിങ്ങ എന്താന്ന് വെച്ചാ എടുത്തോ
ചെയ്തുോ അതന്നെ ചിലപ്പോ പഠിച്ചേക്കുന്ന ജോലി കിട്ടണമന്നും ഇല്ല നമ്മള് പഠിച്ചേക്ക ജോലി കിട്ടില
അതൊരു ദൈവത്തിന്റെ ഒരു വല്ിയൊരു അനുഗ്രഹമാണ് നമുക്കൊരു ജോലി കിട്ടുക പിന്നെ നമ്മളെ ഇന്നടത്ത് ചെല്ലണം അത അവിടെ തന്നെ ചെന്ന് ചേരും പിന്നെ നമ്മുടെ ബിഹേവിയർ നമ്മുടെ സ്വഭാവം നല്ലതായിരിക്കണം
പിന്നെ വിദ്യാഭ്യാസം വേണംമന്ന് നിർബന്ധം കാണാനും ഈ കാലത്തില്ൽ വിദ്യാഭ്യാസം ഇല്ലാതെ പറ്റില്ല
വേണ എടാ അല്ലെ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പുറവോട്ട്ൊരു വലിച്ചില് വരും
അതെ അതെ അതെ അതെ വല്യു
അത്രേ ഉള്ളു പിന്നെ അക്കെ പറഞ്ഞ മനസ്സിലാക്കി കൊടുത്താ അത് മനസ്സിലാാവണ്ടേ ചിലപ്പോ ഇനിയിപ്പോൊ ഒരു പ്രായമുണ്ട് ചില പിള്ളേർക്കണ്ട് ഒരു പ്രായംുണ്ട് ആ പ്രായം കഴിയണം പ്രായം കഴി ഓ നമ്മളോട നമ്മ വീട്ടുകാരെനും കിട തലാലി തലാലിൽ ഇത്രം പഠിച്ച ിച്ചത് പഠിച്ചു പഠിക്കു പഠിക്കു അല്ലേ പക്ഷെ അതുകൊണ്ട് അവരോട് നന്ദി തോന്നുന്നുണ്ട് സത്യത്തിൽ അവരോട് നന്ദി തോന്നുന്നുണ്ട് അവരെ അങ്ങനെ നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് നമ്മളും ഈ ഒരു ലെവലൊക്കെ വന്നേ നമുക്ക് സത്യത്തിൽ നന്ദിയുണ്ട് മാതാ പിതാ പേരൻ്റ് ൻ്റിന്നൊക്കെ പറഞ്ഞാ വലിയൊരു ഘടകാ അത്. പക്ഷെ പണ്ടുള്ള പാരന്റിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവര് എല്ലാം ഒന്ന് നമ്മളെപ്പോല് ഇപ്പോഴത്തെ ആൾക്കാർടെ കൂട്ടൊന്ന് ശ്രദ്ധിക്കുവായിരുന്നോ? ഇല്ല അവർക്ക് എത്ര മാർക്ക് കിട്ട് പോലും ചിലപ്പോ അറിയത്തില്ല പക്ഷെ അതിനും ഒരിതുണ്ടായിരുന്നു ഇല്ലേ ആഹ് അവരും നന്നായിട്ടല്ല പ എന്നാ നമ്മള് പഠിക്കുവേ ല്ലോ
അതാ അതാ അതെ ശരിയാണ് പണ്ടെന്ത് രസാർന്ന് പണ്ടത്തെ കാലഘട്ടൊക്കെ
പിന്നെ അതൊക്കെ ഒരു ന്താ പറ ശുദ്ധമായ പാലന്ന് പറയുന്ന പോലെ അതിനകത്തൊരു ശുദ്ധത ഉണ്ടായിരുന്നു ഇല്ലെ അതിനൊക്കെ എല്ലാത്തിനും ഒരു അത് അത് ആര് എന്തൊക്കെ പറഞ്ഞാല് ചെലര് പറയും പഴമ പഴമ എന്ത് പറഞ്ഞാലും പഴമ പഴമെന്ന് പക്ഷെ പഴമ പഴമയായിട്ട് തന്നെയുണ്ട് അത് ഇനിപ്പോ ആര് എന്തൊക്കെ പറഞ്ഞാലും പഴമ പഴമയാ ആ പഴമ ഇനി കി ട്ടത്തൂല്ല ആഹ് ആഹ് പാലും കിട്ടത്തില്ല ആ തൈരും കിട്ടത്തില്ല ആ അപ്പനേം കിട്ടത്തില്ല ആ അമ്മയേം കിട്ടത്തില്ല ഇല്ലേ
അതൊക്കെ അനുഭവിച്ച് തന്നെ വായകൊണ്ട് പറഞ്ഞറിഞ്ഞിട്ട് കാര്യല്ല
നമ്മടെ നമ്മ നമ്മള് നമ്മടെ അപ്പനെ അമ്മയേക്കാളൊന്നും മെച്ചൊന്നും അല്ല ഞാൻ നോക്കീ ട്ട് അവരൊക്കെയായിരുന്നു ബെറ്റർ
അതെ അത് ഭയങ്കര അവരൊക്കെ എന്തോരം ജോ പണി എടുത്ത് നടന്നതാ ഇപ്പത്തെ
അതെ ഇപ്പൊ നമുക്കൊന്നും വയ്യ നമുക്ക് വയ്യ അതാ മടി ശരിയാ കറക്റ്റ് ഫോം ശരി മോളെ ഞാൻ വിളിക്കാം ആഹ് ശരി ഓക്കെ ആഹ്